ഹലോ
ആഹ് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം അങ്ങനെ സംസാരിച്ച പ്പന്താ വിളിക്ക്യാത്തെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കെര്ന്നു ഞാൻ
ആഹ് ഇന്ന് കൊറച്ച് എല്ലാത്തിനും ഒരു ലേറ്റ് ആയി
ആണാ ഏഹ് ഭക്ഷ്ണോക്കെ കഴിച്ചഴിഞ്ഞൊ ഇന്നിട്ട്
ആഹ് ഭക്ഷണം ഒക്കെ കയിച്ചു
കുട്ടി ഓർങ്ങിയോ
ഉം കുട്ടി ഒർങ്ങി ഉണർന്ന് അങ്ങനെങ്ങനെ നിക്ക്ണ്ട്
ഏഹ് ഒറങ്ങിട്ടില്ല്യെ ഉം പിന്നെ ഇന്ന് മക്കളൊക്കെ പോയി കാണുംലേ
മക്കളൊക്കെ പോയി ഇന്ന് താത്ത കടലി ണ്ട കൊർച് നേരം വൈകി എള്ളും കടലീലെ
ആഹ് ആഹ് ആഹ് അങ്ങനെല്ലേ അത് മര്ന്ന് മാതിരി ഇണ്ടാക്ക അതും അല്ല അത് മാത്രം
അല്ലല്ല അഹ് മാത്രം ഇതായ്യണ്ട് വർത്തിട്ട് പൊടിച്ച് ഇതാക്കുലെ
പൊടിക് ഏഹ് ഓരോ നാട്ടിലും ഓരോ ഇതില് ഇണ്ടാക്ക്‌ലല്ലേ ഞമ്മക്ക് അങ്ങനെ ഒന്നും അറീല അതാ ഇവിടഒക്കെ മരുന്ന് ഇണ്ടാക്കല്ണ്ട് ആ പലോർക്കും പലോരെ രീതിക്കും ആണ്
മരുന്നല്ലത് വർത്ത്ട്ട് പൊട്ച്ച്ട്ട് ചക്കരട്ട്കാണ്ട്
അ വർത്ത് പൊടി ശർക്കര ഇട്ട് ആ പൊടി മാത്രം കഴിക്കെ
ആഹ് പൊടി മാത്രം ഉം
അപ്പൊ ആ മുന്തിരി അയില് അങ്ങനെ ഇടാൻ കഴിയോ
മുന്തിരില്ല അണ്ടിയും എത്താണ് കടലിം എള്ളും ബദാമും
ആഹ് അങ്ങൻത്തെല്ലേ
ഉം
ആയിക്കോട്ടെ പിന്നെപ്പൊ ഇന്ന് മഴയ്തീന്നാ ഇങ്ങൾക്ക്
ഇന്ന് മഴക്കാറിങ്ങനെണ്ടെനി ഇന്ന് പെയ്തിട്ടില്ല
ആന്നാ ഇങ്ങക്ക് നല്ല മഴപെയ്ത് ഇന്നലെരാത്രി പത് അണോ രാത്രിലൊടിങ്ങ്യതെന്നെ ഞങ്ങൾക്കും രാത്രി തൊടങ്ങിയിട്ട് നേരം വെള്ക്ക്‌ണത് വരെണ്ട് പിന്നെ നേരം വെൾത്ത്ട്ടുണ്ടേയിര്ന്ന് ഇപ്പതാ കൊർച്ച് വെയില് വെര്ണ് ഇത് വരെ മൂടി നിക്കെയ്ര്ന്ന്
ഇന്നല ഭയങ്കര ചൂടേന് മഴ വെച്ച ഇതായിട്ടെ രാത്രി ഒക്കെ പിന്നെ മഴ പെയ്തപ്പളാ ഒരു സമാധാനം കിട്ട്യേത്
ആ ശെ ചൂട് പറയണ്ട ചൂടായ പിന്നെ ഭയങ്കരചൂട് ഉം ഇപ്പം ഇന്നൊരു ഞങ്ങക്കൊരുത് തോന്ന്ണണ്ട് എന്താന്നെച്ചാ മഴ അങ്ങനെ പെയ്തതോണ്ടാവും വല്ലാതൊരിത് തോന്ന്ണില്യ ഇന്നത്തീസം
ഭക്ഷണംക്കെ കഴിച്ചോ ഫുഡക്കെ കഴിച്ചൊ
ഞാന് കഴിച്ചില്ല ഞാന് കയ് ഇക്ക്‌പ്പോ തോന്ന്ണ്ല്ല ഞാൻ നേരം വൈകിട്ടാ പത്ത് മണിയാവും ഞാൻ ചായ കുടിക്കാന് രാവിലെ വെറും കാലി ചായുടിചാണ്ട് പിന്നെ എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ചായ കുടിക്കാനൊരു തോന്നുള്ളൂ അല്ലെങ്കി അമ്മക്കൊരു മടിയാണല്ലോ അപ്പൊ പകുതിക്കൊരു പണിയാമ്പോ പത്ത് മണിയാമ്പോ ഞാൻ ചായ കുടിക്കും അപ്പൊ ഇന്ക്ക് ഇപ്പൊ തിന്നാതോന്നണില്ല ഇനി മോൻക്ക് ചോറോടുക്കാണ്ട്. മോന്റോക്കോ കൊർ ചെയ്യ്ഞ്ഞിട്ട്ങ്ങനെ തിന്നാന്നൊക്കെ വിചാരിച്ച്. മോൻക്ക്‌ കൊട്ത്തിട്ടില്ല ഇന്നന്തേ സ്പെഷ്യൽ എന്തെലും ഉണ്ടായിരുന്നാ?
ഇന്ന് ഉപ്പേരിയും കറിയും അങ്ങനത്തൊക്കെ ഇന്ന് മുരിങ്ങ കറിയാണ്.
മുരിങ്ങക്കറില്ലേ നമ്മക്കവിടെ മുരി ങ്ങക്കവിടെ മുരിങ്ങണ്ടാ ഇഷ്ടം പോലെണ്ടാ?
ഇവിടെ മുരിങ്ങൊക്കെണ്ട് ഇഷ്ടംപോലെ മുരിങ്ങേന്റെലയും മത്തൻന്റെലെക്കെണ്ട്.
ആഹ് മത്തന്റലണ്ടല്ലോ മത്തംന്തലല്ല എനക്ക് അങ്ങനെ ഇട്ട മുരിങ്ങൻതല ഇഷ്ടപോലെണ്ട്.
ഉം അതൊക്കെപ്പടുന്നാലും പൈസ കൊടുത്ത് വാങ്ങാനും കിട്ട്ണ്ടല്ലോ. റോഡ് സൈഡിലൊക്കെ കാണാം മത്തണ്ടല വെക്കണ് ചീ, ചീര പിന്നെ പൊതുവെ കിട്ടും.
ആ
മത്തൻ ഞാൻ കുയിച്ചിട്ടേനെണ് ഇവിടെ. പൊറത്ത്കൂടെ അകൂടെക്കെ നല്ലോണം പടർന്നക്ക
എന്നണ് മത്തൻ കായ്ചോ?
കായിച്ചിട്ടില്ല. എലെണ്ട് ഇഷ്ടം പോലെ.
അതല്ല അപ്പൊ ഈ കായ്ക്കണ മുന്നേ എല എടുത്താല് അത്‌ണ്ടാവോ?
കായ്ക്കൂരക്കെ പറി ആ അത് അയിന്റെ മറ്റെത് കൂട്ട്കഴിഞ്ഞാ കൊറെ സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്നോട കുയ്ച്ചുക്കണ് എല നുള്ളാനായിട്ട് കായ്ചാനോന്ന്ക്കണ്ടെ എല നുള്ളനായിട്ട്.
അങ്ങനെല്ലക്കെ മത്തന് വേണ്ടി
ഒരു ബാത്ത്തെ ഒരു ഭാഗം ഒരു ഭാഗത്ത്തെ എലനുള്ളാതെ വെച്ച്ക്ക്‌ണ് ഇനി കായ്ക്കണീ കായിച്ചോട്ടെച്ചിട്ട്.
ഒരു മരത്തുമന്നന്നെ ഒരു ഭാഗംനുള്ളാതെ വക്കേ?
അതല്ല അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് കുഴിച്ചിട്ടിക്കണ് അപ്പൊ ഒരു ഭാഗത്ത് കുഴിച്ചിട്ടീമന്ന് എല്ലാം നുള്ള
അങ്ങനെ അയ്മന്നുള്ള അതിമന്ന്ള്ള ആ ഒന്ന് ക്ക് മാത്രം വെച്ചേക്കലെ
ആഹ്.
രസണ് മത്തന്റത് വേറരു ടേസ്റ്റ് ആണല്ലോ നമ്മള് താളിച്ച് തിന്നുമ്പോ.
ആ, ആ.
റ്റാണ് എനിക്കുംഇഷ്ടാണ് മത്തന്റത്.
ഉം.
പിന്നെ ന്ന്ട ഹസ്ബന്റ് എങ്ങാനും വരണ്ണ്ടോ ഇപ്പടുത്ത എങ്ങാനും പോയിട്ട് ഇപ്പ അടുത്ത് പോയിട്ടെ ഉള്ളു.
അല്ല പോയിട്ടിപ്പോ എന്താണ് നാലു അഞ്ചോ മാസക്കെ ആയപ്പള പോയത്. ഉം.
ആണോ?
ഇനി അടുത്ത റംളനൊക്ക നോക്കാ. അപ്പോൾ
ഓരോ കൊല്ലൊക്കെ കഴിഞ് ആണോ ഓരോ കൊല്ലത്തില് വേരലെള്ളൂ?
കൊല്ലം ഒന്നര കൊല്ലം ചെൽപ്പോ രണ്ടൊല്ലം ഒക്കെ പുട്ച്ചും.
ഏ കല്യാണത്തിന്റെ സമയം തന്നെ ആളു ഗൾഫ് തന്നെന്ന്?
ആ ഗൾഫ്ന്ന് വന്നയ പിന്നെ കുറച്ചൊക്കെ എടവേള എടുത്തൊക്കെ ചെയ്ത്ക്കണ് ആ വീസൊക്കെ ഒഴിവാക്കിയാണ്ട്. ഒരു കൊല്ലക്ക നാട്ടില്ന്നെനു.
മ്.
പിന്നെ പോ
പിൻ ആ. അങ്ങനെ അവിടെന്ന് നിന്ന് പണിയെടുത്തവർക്ക് പിന്നെ നാട്ടിലിക്കാൻ ബുദ്ധിമുട്ടാണന്ന് പറഞ്ഞേക്കാ.
ആഹ്
എന്താ എന്താ പിന്നെ ഓര് ന്നാ നാട്ടിലന്നാ ഒരു പണി ശര്ക്ക് കിട്ടൂല്ല. പിന്നെ ഗൾഫിലാവ്മ്പം ആദ്യമേ തന്നാണ് ശീലായി പോയത് അങ്ങനൊക്കെ എങ്ങനെ പർഞ്ഞ രണ്ട അമ്മോമാരൊക്കെ പറയും. ഒരു കൊറെ കാലായി ഗൾഫിലായിട്ട് നാട്ട് കൂടാൻ പർഞ്ഞാ പറ്റൂല. ഇവിടെ വന്നാ ഞ് ഒര് ഡ്രൈവർ പണി അറിയുള്ളൂ. അയ്നെന്നെ ഇഷ്ടം പോലെ ആൾക്കാരാണ് അങ്ങനെ ന്നൊക്കെ ഒക്കെ പർഞ്ഞ് കാണ്ട് ഒക്ക അടത്തന്നെ ഞങ്ങളെ ഇന്റെ അ
പ്പങ്ങനെ പണി ഇട്ത്ത്ക്കാണ്ട് അറീല്ലാറ്യേ ഈ ഗൾഫ് പോയോൽക്ക്.
ആ അത അറീല്ല. പൊർത്ത് ഇങ്ങനെ ഓല് ചെയ്യണ തൊഴിൽ മാത്രല്ല. നമ്മള നാട്ടിലാവ്മ്പം എല്ലേതും ചെയ്യൂല്ല. ഉം ഓരോരുത്തരോരോ സാഹചര്യങ്ങളൂ ടെ അങ്ങനെ കടന്നു പോണ്. എത്ത പിന്നെ അത്രേ ഒള്ളൂ സാഹചര്യത്തിനൻസരിച്ച് അങ്ങനെ മാറിക്കൊണ്ടിരിക്ക
ഉം
ഉം പിന്നെ ആ കുട്ട്യാളൊക്കെ പോയിട്ട്ണ്ട്. തിര്ഞ്ഞും മർഞ്ഞും പ്പൊ ഓലെ ഓരോരുത്തരെ കൊണ്ട്രാനാകും. മൂന്നണിയാമ്പോത്തിനിപ്പാ മോളെ കൊണ്ടണ്ടേരു ഉം
വാലവാടിക്ക് പോയോള്ള ല്ലേ
ആഹ് ഓള് പോയി എന്നും കര്ച്ചിലാവും. ഏഹ് ഞാൻ പോവുല്ല. നാളെ പോവുള്ളു അർഞ്ഞ്‌ കാണ്ടെ ഇന്ന് നീശ നാളെ പോകുള്ളൂന്നറിം ഞാൻ പറ ൻക്ക് നാള ആവലില്ലേ ഇന്നാണ് പൊയ് കൂടറിം
അപ്പൊ പറിം ഇന്നും പോവുല ആഹ് ഇന്നും പോവുല നാളിം പോകൂല അറിം. ഇന്ന് കഴിഞ്ഞ്‌ക്ക്ണ് ഞ്ഞ്‌ നാളേണ് അറിം. ഭയങ്കര മട്ശിയാണ്. എന്നും കര്ച്ചിലെയിക്കാരം ഞാനാണ്ട് കൊണ്ടായക്കോ ഉം ചെ തോന്നൊന്നുല്ല ഒര് പത്തിൻറ്റ് നടക്കാനള്ളൂ.
ആഹ്
പത്തിൻറ്റും ണ്ടാകൂല. കാര്ണ ഓൾക്ക് മടിയായിപ്പം ഇവടെ ങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ തെണ്ടി അട്ക്കല്ലേ കാടുല്ലാതാ ഞങ്ങളെ തറവാട്ട് അങ്ങണ്ട് പോകും. അവ്ടുന്ന് ഇങ്ങണ്ട എർങ്ങും ഒറ്റ സ്പീഡിലാണ്ടന്നെ പോകും. ഇതന്നെ പണി വെയിലും കൊണ്ട് കണ്ട് കരിമ്പി ആയ്ക്ക്ണ് ന്ന് പറിം അമ്മാ അങ്ങനെ പോയിട്ട് പിന്നെ അംഗൻവാടി
അങ്ങനെ നട് നട്ക്ക്ണേലേറെ അല്ലെ അങ്ങനെ നട്ക്ക്ല്ലേറെ ചളിം പൊടിയൊന്നും ആവാതെ നല്ല വൃത്തിയില്
ഉം അതന്നെ അതാണ് ഞാൻ
ഫുഡുന്ന് ഇപ്പൊ വാലവാ അങ്കൽവാടിയിലൊക്കെ ആദ്യത്തെ മാര്യല്ല. നല്ല ഫുഡ് ഒക്കെ ഇണ്ട് ഇപ്പൊ
ആശ് ആഹ് അദ്യത്തെ നല്ല ഫുഡാണ്. ഇപ്പൊ വീട്ട്ക്കൊന്നും കിട്ടൂല അക്കാട് ഇര്ന്നന്നെ തീറ്റിച്ചലാ
ആഹ് തന്നെ
അറ്റേത് ഗോതമ്പൊക്കെ വീട്ട് കൊണ്ടന്നീന്നല്ലോ
പാലും മുപ്പെ എന്തൊക്കെ ഇണ്ടോണല്ലേ
ആഹ് മുട്ടക്കണ്ട്. മുട്ടരീസം ഞാൻ കണ്ട കിട്ടണ കണ്ട. കൈക്ക് പൊതിഞ്ഞൊട്ത്ത് പുയ്ങ്ങിയ മുട്ട ഇപ്പത്തെ കുട്ട്യേക്ക് നല്ലതാണ്. മറ്റേത് ആദ്യം അതൊന്നും ഉണ്ടായിന്നീല്ല. ആദ്യത്തെ മക്കൾക്കൊ അംഗൻവാടീല്
ഒന്നുംണ്ടായില്ല. ഇപ്പൊ ഇത് എള്ളു മു മുട്ട കടലയ്റ്റ് ത്
ആഹ് അതൊക്കെ പലണ്ട് ചെല്ലുമ്പൊ ളൊന്ന് പോരുമ്പളൊന്ന് പിന്നെ മുട്ടിയും പലൊക്കെ ഉണ്ട്. ഓരോത്തിനും ആ ഓരോ ദിവസ തോന്നുന്നുണ്ട്.
ഞങ്ങ അവടെ ഓരോ ദിവസം ഓരോ വിധം ചോറ് വചൊടുക്കും.
അങ് അങ്ങനേ ഇണ്ടാ?
അങ്ങനെയൊക്കെണ്ട് അവിടെ. ഇവിടുത്തെ വാലവാടീല്.
ഏഹ് ഇവിടെ അങ്ങ
ബീഫ്ഒക്കെ വാ ബീഫ്ഒക്കെ, ബീഫൊക്കെ വാങ്ങിയണ്ട് ന്നാള് ആഹ്. അനുസരിച് അയിന്റെ പോയപ്പൊ. തേങ്ങ തേങ്ങ ചോറും ബീഫ് ഒക്ക ഇണ്ട്.
ഏ അങ്ങനത്തതൊന്നും ഇവ്ടെ ഇല്ല്യാട്ട. ഇവിടെ ചെറുപയർ ചോറും, പിന്നെ ചീരക്കറി, പച്ചക്കറി ഉപ്പേരി അങ്ങനത്തൊക്കെ ഇണ്ടാവലുണ്ട്. പക്ഷെ, ഇറച്ചി മീനൊന്നും വാങ്ങിട്ടുള്ള ഇത് ഇതുവരെ കേട്ടിട്ടില്ല.
പിന്നൊക്കെ, വേറെന്തൊക്കെ സുഖാണ എല്ലാർക്കുംന്ന്ട്ട്.
ആഹ് വേറെന്താ, സുഖാണ്. കുഴപ്പോന്നൂല്ല.
ഉം മക്കളൊക്കെ പോയികാണുലോല്ലേ?
മക്കളൊക്കെ പോയി. മറ്റോലിഞ്ഞി മൂന്നര മൂന്നര ആവുമ്പേക്ക്‌ വരും. ചെലപ്പൊ,
മൂന്നരക്ക് വീട്ടിലെത്തൂലേ.
ഉം വീട്ടിലത്തെയ്. അത് ഇവിടെ തോനന്നൂല്ലേ ഇങ്ങള് പറഞ്ഞ മാരി. അഞ്ച് മിനിറ്റ്ന്റ തൊള്ളൂ
ആഹ് അപ്പൊ ഏഹ് ഈ ആഹ് എന്താ പറയാ. സ്കൂള് ആഹ് എപ്പളാ വിടലവര്?
സ്കൂള് പത്തരാവുമ്പോളാ കൂട.
ഏഹ് അപ്പൊ എന്താണ്, വൈകുന്നേരം എപ്പഴാ?
മൂന്നര, മൂന്നരക്കാവുമ്പോ.
ഉം. ഉം ആഹ് പിന്നെപ്പോ, പ്പൊ വേറെന്തൊക്കെയണ്ട് എല്ലാർക്കും സുഖായിട്ട് പോണ് ണ്ട്ല്ലേ.
ഉം വേറെന്താ കുഴപ്പന്നൂല്ല. അങ്ങനെ പോ
ഇന്ന് നേരം വഴ്കാനെന്താ കാരണം, പ്രത്യേകിച്ച്?
എങ്ങനെ? ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഏഹ് ഇന്ന് രാവിലെ തന്നെ മോന് അങ്ങട്ട് ഇങ്ങട്ട്റഞ്ഞ് ഓന് പോകാൻ നേരം വൈകി. പിന്നെ ഓൻ പോയിട്ടുള്ളൂ. പിന്നെ കുട്ടി ഉറങ്ങാൻ കുറച്ചേരങ്ങനെതായി.
ആഹ് ആഹ് മക്കള് പോയിട്ടല്ലേ എന്നും കൂളിയൊക്കെ കഴിക്കല്?
കുട്ടി നേരത്തെ കുളിച്ചു. ഞാൻ ഓൻ പോവാതെ, കൊയമ്പൊക്കെ തേച്ച് ഓന അങ്ങട്ട് ങ്ങട്ട് റഞ്ഞാണ്ടേ.
ആഹ് ആഹ്. അത് ശരിയാണ്. അപ്പ ഈ ഒപ്പം നടക്കുമ്പോങ്ങൾക്ക് മുറിവ് കാര്യങ്ങള് അങ്ങനൊന്നുംല്ലേ?
എങ്ങനെ?
കുട്ടിനൊപ്പം മറ്റോന്റൊപ്പം ഒക്കെ നടക്കണ്, വേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നുംല്ലേ, ചോയിക്കാ.
ഇല്ലല്ല. അവനെ കൊയമ്പേച്ച് കെടന്നാലേ ഓന്, പിന്നെ പോവാൻ നേരത്ത് ഓന് സോക്സ് കാണാന്ല്ല. ഷൂ കാണാ നില്ല. മറ്റേത് പറഞ്ഞാണ്ടേ, അപ്പോ
ഉം.
ഓന്റെ പോകലാണ് കഴിഞ്ഞിട്ടുള്ളൂ ഞാന്, അയിനൊക്കെ നിക്കല്.
ആഹ് അത് ശരിയാണ് അല്ലെങ്കി ഓലത് തീരല്ണ്ടാവൂല അതുതും ചോയിച്ച്ങ്ങാട്ട്
ആഹ് അയന്നേണ് ന്നാ അയിക്കോട്ടെ ന്നാ വെച്ചോ ന്നാ ഉം ഉം
ഓക്കെ